കേക്കണ
ആ കേൾക്കുന്നുണ്ട്
ഇപ്പോ കേൾക്ണ്ണ്ടോ
ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ ഉണ്ട് ണ്ട്
എന്തൊക്കെയാ വിശേഷം
എന്താണ് സുഖാണ് കൊഴപ്പൊന്നുല്ല ഭക്ഷണക്കേ കഴിച്ചോ
ഉം ഭക്ഷണം കഴിച്ചു കുട്ടികളൊക്കേ സ്കൂൾ പോയാ ഫ്രീ ആയാ
സ്കൂള് പോയി മോള് ബാലവാടി പോയി ഇപ്പോ ഫ്രീ ആയി
ആ ഇനി മൂന്ന് മണി വരെ ബാലവാടി ഇണ്ടാവും ല്ലേ
ആ മൂന്നര മൂന്നര വരെ മൂന്നരക്ക് വിളിക്കാൻ പോണം
ഉം മോളിപ്പോ എത്ര - ത്ര വയസ്സിലാ ഇപ്പോ ബാല വാടി കൊണ്ടാക്കല് തുടങ്ങിയേ മൂന്നോ
ഇപ്പൊ മൂന്ന് വയസ്സ് ആ ആ മൂന്ന് വയസ് ജൂണി തെകഞ്ഞോ അപ്പപ്പോ പറഞ്ഞ ക്കല് തൊടങ്ങി ആദ്യക്കേ രണ്ട് ദിവസം ചെറിയൊരു വാശി ഇണ്ടാന്ന് ഇപ്പ പോവാൻ നല്ല ഇഷ്ടാണ് പണ്ടത്തെ പോലെല്ലല്ലോ ഇപ്പൊ പാലും ആ അവിടെ പാലും അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം പാലും മുട്ട ബിരിയാണിയൊക്കെണ്ടല്ലോ
ആ അപ്പൊ ഇന്നാള് ഒരു കുട്ടി ബിർണാണി വാണം മ്മ് അങ്ങള്ക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയോട് ആ
അതുകൊണ്ട്ന്തായാ ഇപ്പൊ മുട്ട ബിരിയാണിക്കെ കിട്ടുന്നുണ്ട് കുട്ടികളെ സോപ്പിടാപ്പ അത ക്ക മതിയല്ലോ
ആ അതന്നെ അതന്നെ എന്താലും പേടിയൊണ്ട് ഇപ്പ ഇപ്പത്തെ ഇപ്പ മിനിഞ്ഞാന്നാട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമില് ഒരു ഇത് കണ്ട്
ആ
ഏ ഒരു ടീച്ചറോട് അംഗനവാടി ടീച്ചറ് കുട്ടിനെ ഉപദ്രവിക്കണോക്കെ എന്നിട്ട്യിന്റെടി ലാൾക്കാര് കമന്റ് ഇട്ടക്കണ് പിന്നെ സി സി ടിവി അല്ല ക്യാമറ വേണം കാണാന് എന്തക്കെയാണ് നടക്കുന്ന ചെലെ കുട്ടികള് ഭയങ്കര പേടിച്ചിട്ടാണ് അഗംനവാടിക്ക് പോണുന്നത് എന്താ നമുക്ക് അറിയില്ല ചാക്കില് ആക്കുവെടോ കുട്ടിനെ
ആ എന്ത് ചെയ്യോ ഓരോ മേഖലയിലും എല്ലാത്തിലും അതിന്റേതായ ഉം ഇതെന്താറിയോ ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുമ്പോള്ളല്ലാ അത് ബാധിക്കാണേ അതാണ് പ്രശ്ന
ആഹ കാണണ കാണ
റട്ടിയാണ് പാലവാടിപ്പപ്പോൊ അതുപോലെ ഇ ന്യൂസ് ഉണ്ട? നൊങേനെരു
ഇതപ്പ ഞാൻ പറയാ അംഗനവാടി ചെില ഭാഗത്ത് അങ്ങനെയൊക്കെ പ്രശ്നുണ്ട്
ഇവിടെ എന്തായാലും കൊഴന്നില്ലാതെ ഇപ്പോ അങ്ങനെ പോകണണ്ട് പിന്നെ വാടി പോകുന്നത് ഒരു കണക്കിും നല്ലതാണേ.
ആഹ
അവർക്ക് വീട് വിട്ടോ നിക്കാനോ എപ്പോളും, ബാലവാടി പോണോണ്ടേ എപ്പോഴും ഇന്റെ കൂടെ തന്നെ ആയിരിക്കും, അതെ ഇപ്പ ആണെങ്കിൽ ബാലവാടി പോണോട് കൊറച്ച് വിട്ട് നിക്കുവാണല്ലോ.
ആഹ അത് ശരിയാണേ ചരിപ്പ ഇന്റെയ വീടിന്റെ അവിടെ, ഇന്റെ വീടിന്റെ അവിടെ അംഗനവാടിൽ കാര്യമായിട്ട് അങ്ങനെ പഠിപ്പിക്കണൊന്നില്ലയാ കുട്ടളെ
പഠ
ൾ
അതെ ആഹ, എവിടെയും വല്ലാതെ പഠപ്പിക്കുന്നില്ല എന്നാലും അവര് പുറത്തൊരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാാവുമല്ലോ പിന്നെ നമ്മളായിട്ട് കുറച്ച്, വിട്ട് നിക്കല്ലോ പിന്നെ അവർ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനും ഇതൊക്കെ പഠിക്കല്ലോ.
ആഹ്ത്തെ അങ്കരവാടിങ്ങറ ഇത്തെ അങ്കരവാാടി ടീച്ചർ നല്ല മെനക്കെട്ട് പഠിപ്പിക്ക.
അ
എന്റെ മോൾക്കൊക്കെ പരിപാടി പോക്കൊടുങ്ങീലശാൻ കാര്യത്.
അ ആ ഞാൻന്റെ മോൾ പ്രസിക്ക എന്റെ വീട്ടേക്ക് പോയ ടൈമിൽ എന്റെ മോൻ അവിടുത്തെ ബാലവാടിൽ പറഞ്ഞാഴച്ച, അവിടെന്ന് സ്കൂൾ പോയ അക്ഷ അക്ഷരങ്ങളും ഇംഗ്ലീഷ് അക്ഷരങ്ങളും മലയാള അക്ഷരങ്ങളും എനിക്ക്ന്തായി എഴുതാൻ അറിഞ്ഞിരുന്നു. ഉം
ആണ
ഉം ആഹ ചെില ഭാഗങ്ങൾ നല്ലതുണ്ട്, ചില ഭാഗങ്ങൾ ചില ഭാഗ നമ്മള് യൂണിഫോം വരണ്ട് ബാലവാടിക്ക് യൂണിഫോമ വരണ്ട് ചില ഭാഗത്തൊക്കെ. വോയിസ് ക്ലിയറാവുന്നില്ലേ മിസ്സേ? ഹലോ? ഹലോറുന്നുണ്ടോ മിസ്സ ആ അതെ ആ ടീ ഷർട്ടും ട്രോസ
ഡൗ സ
ആഹ അതെ അതെ. ഉം
ഉം
വോയിസ്, വോയിസ് ക്ലിയർ ആവുന്നുണ്ട് എന്റെ വോയിസ്.
കുടിയ
ആ ഉണ്ട് ഉണ്ട്.
ഉം് ഹ ഹം് ഹഹ് തന്നെ പോാനൊക്കെ ഇപ്പൊ ക്ലിയർാണ് ക്ലിയർ അങ് വ ക്ലിയർാണ് ഉം ഉം ഉം
ആ ആയതോണ്ട പോയി പോത് റിഞ്ചിന്റെ ശിലാടുത്തുണ്ട്
പിന്നെ?
ഉം
മഴ അവിടെങ്ങനെണ്ട്?
ആ
മയണ്ടാ
മഴപ്പോ ഇന്ന് കുറവാണ്, ഈ കണ്ണൂർ ജില്ലയിലൊക്കെ ഇന്ന് അവധിയാണല്ലോ അല്ലെ?
ആഹ് അവ അവ ന്റെരു ഫ്രണ്ട് വിളിച്ചിന്നേ ഷെമിയേ. അവൾക്ക് അവൾക്കൊക്കെ ന്ന് സ്കൂള് കുട്ട്യാൾക്ക് സ്കൂള്ല്ലാറഞ്ഞേ
ആ ഫോണില
മയേന്റെ കേസ് പറയുക അല്ല. എന്താറയാ ഇപ്രാവശ്യം മായ വല്യ ടെൻഷൻ ഇല്ല്യാ. പക്ഷേ കയിഞ്ഞ വശ്യം വരെ മയ ടെൻഷനേരുന്നു ഞമ്മ ക്കൊന്ന് ഒരു ബുദ്ധിമുട്ടൊന്നും വന്നട്ടില്ലട്ടോ പക്ഷേ ചെല ഏരിയൊക്കെ ഇപ്പ വയനാടൊക്കെ കണ്ടീല്ലേ നമ്മള ആസ്നാ മിസിന്റെ ആ ആ ഭാഗത്തൊക്കെ ഉണ്ടായിന്നല്ലേ വയനാട്ള്ള അവളൊക്കെ
ഹസ്ന മിസ് ഏതാ? ചൂരൽമല ഭാഗാണോ?
ചുരൽമലേന്റെല്ല അയിന്റെ കൊറച്ച് ഇങ്ങോട്ടായിട്ടാണ്. പക്ഷേ അവ അവൾക്ക്ണ്ടായിട്ടില്ല അവളെ ഫാമിലിയിലൊക്കെ ആരക്ക ഇണ്ടായിക്കാണ്ന്നൊക്കെ പറഞ്ഞിന്നല്ലോ
ആ അതേല്ലേ? അവരോട്ടന്ന്പ്പങ്ങനെ വാട്സആപ്പിൽ നമ്മൾന്ന്‌
ന്റെ അനുഗ്രഹം ഉണ്ടാവണം ഞമുക്ക്. ഇണ്ട് അതുകൊണ്ടാണ് നമ്മളൊക്കെ കയ്ച്ച്ലായിക്ക്ണ് കാരണം ലേ ഭാത്ത്ന്ന്‌
ഉം ആ ഉം
ചുരൽമലേലോക്കെ ഒരാട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമങ്ങളും പ്രയാസങ്ങളും സ്വന്തം ബാക്കിക്കാരൊക്കെ എത്ര പോലും നഷ്ടപ്പെട്ട്
ശരിയാണ് ഓരോന്ന് കേൾക്കുമ്പോ അ ചൂരൽമല അവിടത്തെ അയ് ആയുസ് മുയുവൻ കഷ്
സ്കൂള് ഒരു സ്കൂൾ ഒന്നടങ്ങൻ പോയില്ലേ അല്ലേ? സ്കൂളിൽ പഠിക്കണ മക് ആ സാർമാരൊക്കെ ഒരു സങ്കടോം വെഷമൊക്കെ
ഉം. ഞങ്ങൾ ഇപ്രാവശ്യപ്പോ പെരുന്നാക്ക് വയനാട് പോയിരുന്നു. അപ്പോ അവടെ ഒരുപാട് വീട് ഒക്ക നിർമ്മിച്ചിട്ട്ണ്ടല്ലോ. അവിടുക്ക് കാണാൻപോണംന്നൊക്കെ വിചാര്ച്ചരുന്നു. ചൂരൽമല ഭാഗത്തൊക്കെ പോണം വിചാരിച്ചിരുന്നു ഇപ്പോ മഴക്കാറായതോണ്ട് പിന്നെ അങ്ങട് പോയില്ല. ഉം
പോവാണ്ടാ ങ്ങള്പ്പ ടൂറോയോടത്ത്ന്നും കൊറേ ലോങ് ഇണ്ടോ അങ്ങട്?
ന്നെള്ളൂത്രേ റോഡ് ഞങ്ങക്ക് കാണിച്ചന്നു. ഇതി കൂടെ കൊറച്ച് പോയാ മതി പറഞ്ഞു. രണ്ട് മൂന്ന് കിലോമീറ്ററ് പോയാമതി പറഞ്ഞു. നല്ല ഇടിവാളും ഇടിയും ഇണ്ടാർന്നേന്ന്‌. നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. അപ്പ പിന്നെ പോവണ്ട അന്നന്നെ ഇന്നിട്ട് ആകെ അവടെ ആ താമരശ്ശേരി ചുരത്തില് ഞ ങ്ങള് നാലരക്ക് ഞങ്ങളാ ആ ചുരത്തിലാ പെട്ടിട്ട് എട്ടരക്കാണ് അവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റിയത് ചുരത്തിന്നേ ബ്ലോക്ക് ക്കായി മരങ്ങള് പറഞ്ഞ മഴ മരങ്ങള് അവിടുത്തെ ഫുള്ള് മരങ്ങള് ഈ റോഡിക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിക്കല്ലേ
ആ പേടിം ഉണ്ടാവൂല്ലേ? പോവുമ്പോ അങ്ങടൊക്കെ അങ്ങത്തെ സ്ഥലങ്ങൾക്കൊക്കെ
പ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് വണ്ടികൾ ഇങ്ങനെ ബ്ലോക്ക്‌ ആയിട്ട് നിക്കണ്. ഞമ്മക്ക്ങ്ങട് അവസാന ആവു വണ്ടീന്ന് എറങ്ങിയൊരു ഭാഗത്ത് നിന്ന് കാരണം കുട്ടികളൊക്കെ വണ്ടീന്ന് ഇങ്ങനെ കരയല്ലേ?
ഊം
പം ന്ത്രണ്ട് കിലോമീറ്റർ നാ അവിടന്ന്‌ ന്നട്ട് എട്ടരക്കാണ് അവിടുന്ന് വണ്ടിയടുക്കാൻ പറ്റ്യേ ഞങ്ങക്ക്. അത് വരാ അവടെ നി ഫോ ഫോറസ്റ്റ്കാർക്ക് ഒര് ലിമി കാരണം വലിയ മരങ്ങളാണ് ഇടിഞ്ഞു ചാടീക്കണേ.
ആ അപ്പൊ അതൊക്കെ നീക്കം ചെയ്തിട്ടല്ലേ ഇപ്പൊ നിങ്ങക്ക് വണ്ടി മുന്നോട്ട് പോവാൻ പറ്റുള്ളൂ അപ്പൊ ആളുകൾക്കൊക്കെ യാത്ര തടസ്സപ്പെടില്ലേ..?
അതന്നെ എത്ര ടൈം വന്നതേ അപ്പൊ നമ്മളിപ്പോ ലൊക്കെ വന്ന് അത് ന്യൂസ്‌ലൊക്കെ വന്നീര്ന്നത്. ഇല്ല്യ അത് പെട്ടെന്ന് അത് ല്ലേ വണ്ടികളുടെ മേലക്കൊന്നും മറിയാത്ത ത് ഭാഗ്യം അങ്ങനെയാണെങ്കി എന്താ ചെയ്യാ അതൊക്കെന്താന്നാവല്ലേ? നമ്മുടെ ഈ എന്താ പോർ ന്താ അയ്നൊരു ആക്ഷനെടുക്കാത്? ത് കാരണോ ക്കെ ഈ റോഡ്ക്ക് ചേര്യാ റോഡിന്റെ ഭാഗത്താണക്കെ വല്യ വല്യ മരങ്ങള്. ആ ആ പിന്നെ മരങ്ങളടിയിലൊന്നും അധികോം ല്ലേ മണ്ണ് ആ മണ്ണൊക്കെ മരങ്ങളടിയിലില്ലേ അപ്പൊ പെട്ടന്ന് വീഴാല്ലേ ചാ ചാൻസ് ആണല്ലോ പിന്നെങ്ങനെ ചുര് താകുമ്പോ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞല്ലോ അപ്പൊ ചെരിഞ്ഞ ഭാഗ ആയതുകൊണ്ട് ഭയങ്കര ഡേഞ്ചറാണ് അതൊക്കെപ്പാടെ ഇതൊരു ചുരംന്താ നട്ട
മാത്രല്ല അവിടെ സംഭവിക്കില്ലേ
െണ്ട് അപകടം സംഭവിക്കാം അ അതിലൊക്കെ അന്നു എന്തെങ്കിലും സംഭവിച്ചിക്കുകയാണെങ്കിൽ എന്താ ചെയ്യ ഉ ഇത്രയും വലിയ മരഒക്കെ മുറിച്ചു മാറ്റി വണ്ടികൾക്ക് പോകാനരു സൗകര്യം ഒരുക്കണ്ടേ ഇരിക്ക നല്ലത് അത് പെരുന്നാളിന്റെ രണ്ടാം പെരുന്നാൾക്കെ പോവല്ല് അതാവ മുമ്പ് എല്ലാരും അതൊക്കെ ടൂറിസ്റ്റുകാരായി ടൂറിസ്റ്റ് ബസ്സ്
ആഹ എന്റെ മാപ്പിള എപ്പോഴും ഇന്നോട് പറയുംം ഞമ്മൾ ടൂറോണം എടുക്കെങ്കിലും ടൂർ മം പറഞ്ഞ മാപ്പള പറെ ഈ ഒന്നാം പിന്ന രണ്ടാം പിന്നാക്കും ഒന്ന് രണ്ട് മൂന്നാല് പെുന്ന കൊടുക്കും ഇറങ്ങരുത് കാരണം അതൊക്കെ ന ഫുള് തിങ്ങി നിക്കണ കടലാണൻാലും എടുക്കും ഒക്ക ആാലും പോയരുത് പ്രത്യേകിച്ച് ഇങ്ങത്തത്തെക്കെ പ്രശ്നൾ ഉള്ളായിരിക്കാവവുമ്പോളേ
ഞങ്ങളവിടെ ഒരു കൊടുത്തിമല ഇക്കോ ടൂറിസം ഉണ്ട് ഞങ്ങളുടെ അവിടു രണ്ട മൂന്ന് കിലോമീറ്റർ നാല് കിലോമീറ്റർ പോയാൽ മതി.. ആഹ അതൊക്കെ ഞങ്ങ ഇടക്കിടക്ക് പോ പോലെുണ്ട് കാരണം വലിയ ദൂരൊന്നുംല്ലല്ലോ ആഹ അവിടുന്ന് നാ ഞ അഞ്ച് കിലോമീറ്റ അത്ര ഒള്ളൂ അവിടേക്ക് ഇതേ പോലെ പെരുന്നാക് എ എല്ലരോട് കൂടിപ്പ പോവാ കതിന് മുകളിൽക്ക് കേയറാനേ ആം അവിടുക്ക് പോവാനാന് ഒരു പൈസ ഉണ്ടല്ല ഇപ്പൊ ടെ സെറ്റപ്പയില്ലേ എന്നിട്ട് ഞങ്ങ ഇതേപോലെ കഴിങ്ങ വലി എന്നെ രണ്ടാം പേരുന്നക്ക്െ പോയപ്പോ അവിടക്ക്ന്ന കയറ്റി വിട്ടില്ല ഇത്രയും ആൾ അതിന്റെ മുകളിൽ കയറിട്ടു എന്തങ്കും ഭയങ്കര അപകടം സംഭവിച്ചാലോ കരുതിയിട്ട് അവര് ഗേറ്റ് അടച്ചിട്ട് എന്നിട്ട് കുട്ടികളെ ജസ്റ്റ് കുട്ടികളെ ജസ്റ്റ് പാർക്കിൽ കയറ്റി ഉ അവടെ ഇപ്പൊ താഴത്തൊക്കെ ഒരുപാട് പാർക്കൾ ഉണ്ടായിരുന്നല്ലോ